ഹലോ കേൾക്ക്ണില്ലേ
ആ ണ്ട്
ആഹ എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം
ഉം എന്താ പണി
പണി മീൻ പൊരിക്ക
ഏഹ്
ഇങ്ങക്കെന്താ പരിപാടി
ഞാന് ഉള്ളില്ച്ച ബീഫ്ണ്ട് അപ്പൊ അത് വെക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ
ആഹ് ആഹ്
എന്ത് മീന
എന്തോ ഒരിത് സാഫിയറിനെ മീനെറിയോ
ഏഹ് അങ്ങനെക്കെണ്ടോ
ഉം അതായത് ഒരു കരിമീന്റെ ഒക്കെരു മോഡല്
ആഹ്
ഉം ഓരോ നാട്ട്ന്ന് അല്ല
ഉം ഓരോ നാട്ടിലോരോ പേരാണല്ലോ ല്ലേ ഉം എന്താ കറി ഇന്നെട്ട്
പരിപ്പാ
ആ പരിപ്പും തക്കാളിയോ
പരിപ്പും മുരിങ്ങാ കോലും
അങ്ങനെ ഇന്നട്ട് വീട്ടിലാരൊക്കെണ്ട്
ഇവടെ ഇമ്മണ്ട് ഹസ്ബന്റ്ണ്ട് കുട്ട്യേളും എളച്ചിയാണ് ഇപ്പല്ല എളച്ച്യാണ്
ഏഹ് എത്ര എളച്ച്യേളാ
രണ്ടാള്ണ്ട്
ആഹ് എല്ലാരും ഒരുമിച്ചായിരിക്കൂല്ലേ
ആഹ്
ഉം ആരും വേറെ പോയിട്ടൊന്നുമില്ലല്ലേ ഇപ്പം
ഇല്ല വീട് പണി ഞങ്ങളത് ഏകദേശം കഴിയാനായി
ഏ ഇപ്പടുത്തുണ്ടോ കുടിയിരിക്കല്
റബിഉൽ അവ്വലില് ആദ്യയൊക്കെ ഇണ്ടാക്കണന്നുണ്ട്
ആഹ്
ഇമ്മക്ക് ഇവിടെ
നിങ്ങക്ക് എത്ര കുട്ട്യള ഞങ്ങൾ തറവാട്ടിതെന്നെ ഏഹ് ഞങ്ങള് ഇവിടെ മുത്തേച്ഛനും ഇപ്പും ഇമ്മീം പിന്നെ ഞങ്ങളും തന്നെ ഉള്ളു ഒരു കുട്ടിയാണ് മുത്തേച്ചൻ പിന്നെ പെണ്ണ് കെട്ടീട്ടൂല്ലാ പിന്നെ അങ്ങനെ നടക്കാ ഉം എന്നിട്ട് വേറെന്തൊക്കേണ് പണി ചോറ് അടുപ്പത്ത്ണ്ട്
ഉം
കൂട്ടാന് ബീഫ്ഞ് കഷണം കറി പിന്നെ രാവിലെ ഉണ്ടാക്കിയ കൊറച്ച്ണ്ട് കെയങ്ങ് കറി അത് മതീന്ന് വിചാരിച്ച്
ആഹ്
അല്ലാതെ വെറുതെ വെച്ച് കൂട്ടീട്ട് കാര്യല്ല ഇങ്ങനെ കൂട്ടാതെ അത് അവിടെ കടക്കും
ആഹ് വെറുതെ സാധനം നാസാക്കിയിട്ട് കാര്യം
ആഹ് ക്ക്ആണെങ്കി അയിന് തീരെ താല്പര്യം ഇല്ലാത്ത ആള ഞാൻ
ആഹ്
വെർതെ വേസ്റ്റാക്കി കളയല്ല്
ആഹ് അതന്നെ
പിന്നെ മൂത്തച്ഛനും ഇന്നെന്നോരു എന്തോ പരിപാടി ഇണ്ടാരുന്നു ഉച്ചക്കോരു വിമ്മിൻ തന്നെ ഇവിടില്ല വിര്ന്ന് കഴിക്കാണ്
ആഹ്
പിന്നെ ഉപ്പാക്കും ആ അപ്ര കൊച്ചും തന്നെയല്ലേ ഉള്ളു അത് മതി വിചാരിച്ച് ക്കണു ഉം ഓൽ രണ്ടാളും കൊർച്ചെ കൂട്ടിയോള് ആ ഓൻ ചെർ തനെങ്കി രണ്ടര വയസ്സെ ആയിട്ടൊള്ളു
ആഹ് എന്റെ ചെറുതിന്റെ അത്രേം ഉള്ളന്നല്ലേ
ഏഹ്
ഓക്ക് രണ്ട് റും
ആഹ് അംഗനവാടിക്ക് ആക്കാനായി
ആഹ് അന്നെ ഓക്ക് ഇബക്കും ജനുവരീല് മൂന്നാവും
ആഹ് ഇവന് നവമ്പറാവും അ അഹ് മയേക്കെ ഉണ്ടോ എന്നിട്ട്
ഇല്ല ഇന്ന് മഴയില്ല
ഏ ഉം ഞങ്ങ്ക്ക് നന്നാണ് മഴ കിട്ടിയത് കൊറച്ച് ദിവസായിട്ട്
ഏ എന്നാ ഇവിടെ ഇന്നലെ വരേം മഴ ആയിന്
ഏ ഇവ്ടെ ഇന്നലെയൊന്നും തീര മഴയില്ല വെറുതെ ഇങ്ങനെ ചാറി കൊണ്ട് നിക്ക ഒര് പിരാന്ത് അടിപ്പിച്ച്ണ മായി തുണിയാളും ഒണങ്ങൂല ഇങ്ങനെ എന്നിട്ട് ഇന്ന് നേരം വെള്ത്തപ്പം തന്നെ നല്ല മഴയും
ഹേ ഇന്ന് ഇവിടെ മഴ പെയ്തിട്ടന്നില്ല
ഉം പിന്നെ ഒന്ന് ഇങ്ങനെ വെളിച്ചൊക്കെ വന്ന് ഇപ്പം വീണ്ടും മൂട് ചൊര്ത്തീക്ക്ണ്
ഉം ഇവിടെ വെയിലില്ല്യാ എന്നാലും നല്ല കാലാവസ്ഥ
ആഹ് ഒരു ചൂട് എടക്കൊരു വെയിലും കിട്ടണം എന്നാലല്ലെ നമ്മളത്
ആഹ് അതന്നെ ആഹ് ബറ്റും ഒണങ്ങൂല ഇങ്ങനെ അടിച്ചു മഴയാ
ചീഞ്ഞോണ്ടിര്ക്കാണ്. ഇടാനൂണ്ടാവൂല
ആഹ്
ഇന്നെട്ട് മാപ്പ്ളക്കൊക്കെ എന്താ പണി?
പയിന്റിങ്ങാ.
ഏഹ്?
പൈന്റിങ്ങാണ്.
ആഹ് ആഹ് ഇവട്ത്തന്നായിരിക്കും ലേ? ഇന്റെ മാപ്പള ബാർബറാ. ഞങ്ങള് ബാർബർ ഫാമില്യാ. നാട്ടിലല്ലേ?
ആഹ് നാട്ടില് വന്ന്
അ. മറ്റേ കുട്ട്യാളൊക്കെ ന്ന്ട്ട് വല്യ കുട്ട്യാളാ?
മൂത്തത് അഞ്ചാം ക്ലാസ്സിലാ.
ഉം
മറ്റൊൾക്കൊക്കെ എത്ര സ്കുട്ടിയളുണ്ട് എളുത്തന്മാർക്കൊക്കെ
ഓൽക്ക് ഒരാൾക്ക് രണ്ടും, ഒരാൾക്ക് ഒന്നും.
ഉം. ഓലെ മാപ്പ്ളാരൊക്കെ നാട്ട്- ത്തന്നെ അതോ
ആഹ് നാട്ടില്ണ്ട്.
ആ ഇങ്ങക്ക് മാത്രോള്ളു പെരേയ്റ്റ്ണത് അതോ മറ്റോൽക്ക് വല്ല പെരിം കേറ്റ്ണ് ണ്ടോ?
മറ്റോൽത് വാർപ്പാവാനായിണ് ഒരാൾത് പിന്നെ, മറ്റോല് പിന്നെ തറവാടല്ലേ.
ആഹ് ആഹ്. ഇപ്പ മര്ച്ച്ട്ട് കൊറേ ആയോ?
ആ നമ്മ് ഒര് പയ്നൊന്ന്
ആഹ്, ഇങ്ങളെ കല്യാണം കയ്ഞ്ഞ്ട്ടൊക്കെത്രായിന്ന്ട്ട്?
ഞങ്ങളെ കല്ല്യാണം കയ്ഞ്ഞ്ട്ട് പത്തൊല്ലം.
ആഹ് ഉം ഇന്ന്ട്ട് ഇങ്ങളെ വീട്ടിലൊക്കെ ആരൊക്കെണ്ട്?
എന്റെ വീട്ടില് ഇമ്മിം ഇപ്പ മര്ച്ച്ണ്. ഇപ്പ മര്ച്ച്ട്ട് പയ്നാല് പതിനഞ്ച് കൊല്ലായി.
പിന്നെ ആറേട്ടത്യാളും രണ്ട് ഏട്ടന്മാരും ഒര് അജനും
ആയിശേരി ഓൾടേക്കെ കല്യാണം കഴിഞ്ഞോ
ആഹ് ഏട്ടത്തിന്റെ കല്ലിയാണം കയ്ഞ്ഞ്, രണ്ടാങ്ങളാര്തും കയ്ഞ്ഞ് ചെറിയ ചെറിയ ആങ്ങളണ്ട്? നിശ്ചയിച്ച്ണോ?
മ്
മ്
വേറെന്താ? ഇന്റെ വീട്ടില് ഇപ്പിം, ഇമ്മിണ്ട്. ഇൻക്ക് രണ്ട് താത്താരാണ്. രണ്ടാളിം കെട്ടിച്ച്, രണ്ടാക്കും രണ്ട് കുട്ട്യാള്ണ്ട്. ഞാൻ ചെർതാണ്
ആങ്ങളാരില്ല?
ഉം ഉം. ആങ്ങളാരില്ല, മൂന്ന് പെൺകുട്ട്യാളാ.
ആഹ്, ഉം
എന്താ വേറെന്തേലും ജോലിക്കൊക്കെ നോക്ക്ണ്ടോ? പോയീന്യൊ, ഏതുവരെ പഠിച്ചേ?
ഞാന്... പത്ത് കഴിഞ്ഞ് പിന്നെ അറബി കോളേജിലേനു.
ഏഹ്
ങ്ങളോ
ഞാന് പ്ലസ് ടു വരെ പോയി അ കഴിഞ്ഞിട്ട് പിന്നെ ഫാർമസിക്ക് പോയി
ആഹ്
ഫാർമസിക്ക് പോയി ഫുള്ള ആക്കാ പറ്റില്ല രണ്ടു മാസത്തെ ട്രെയിനിങ്ങിൽ പോയി പിന്നെ കല്യാണം വന്നപ്പ അങ്ങനെ ന്റെ ഇവിടെ അമ്മായിമാക്ക് എന്താ കയ്യ ഇങ്ങനെ വീണിട്ട് ഞരമ്പൊക്കെ പൊട്ടി കേടക്കേനി അപ്പം കല്യാണം കഴിഞ്ഞ തുടക്കത്തില് നമ്മുക്കൊന്നന്ന് പണി ഷെർക്കാ അറിയില്ലല്ലോ
ആഹ്
ഒക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അപ്പൊക്കെ പ്പാടയപ്പച്ചൊ ഒരു കെതിയാടായി പോകാനും പറ്റില്ല പത്തന ആവുമ്പോത്തന അവിടെ കയറും വേണ്ടേ
ആഹ് അതന്നെ
ഉം അപ്പൊ പിന്നെ അങ്ങനെ പോവാൻ പറ്റീല്ല പിന്നെ ഇട്ടറിഞ്ഞ് പോകാനും പറ്റല്ലേ സുഖംല്ലാത്തല്ലേ അപ്പ അങ്ങനെ പോയില്ല പിന്നെ ഇന്ശാള്ള ഓനെ എന്തെങ്കിലുംക്കെ രണ്ടരല്ല അപ്പഞ്ഞ് ഉ അങ്ങനവാടിക്കൊക്കെ ആക്കീട്ട് എന്തിനേല നോക്കാണ വിചാരിച്ചണ്
ആഹ്
എന്തേലൊക്ക ചെറുത് ഓൺലൈൻ ആയിട്ടോ എന്തേലൊക്കെ നോക്കണം
പിന്നെ ഏഹ് നമ്മള് വിചാരിക്കുന്നൊക്കെ ഇപ്പൊ ഓൺലൈൻ ഉണ്ടല്ലോ
ഉം അയിന് എന്താ വച്ച ഓൺലൈൻ ആകുമ്പോ പിന്നെ നമ്മുക്ക് മടിയാണ് അത് പിന്നെ പിന്നേ വിചാര്ച്ചി ഇങ്ങനെക്കെ നമ്മളത് കഴിയുമ്പോത്തിന് പിന്നെ അതിന് നേരവും കിട്ടൂല്ല
അത് ശെരി
ഉ അമ്മൾതെ കഴിയുമ്പോത്തന്നെ ഉച്ചവും പിന്നെ ഓലോ കാര്യങ്ങളും ആയിട്ട് അങ്ങനെ പോകും
ആഹ്
പിന്നെ രാത്രി ആയി കറക്കാനായില്ലേ പിന്നെ നേരമ്പഴത്ത തന്നെ
ഒഴിഞ് നിൽകുന്നോൽക്കൊക്കെ പറ്റും
ഉം അത് പറ്റും അല്ലെ പിന്നെ ഒറ്റക്ക് പേരെയില്ലോ എനൊക്കെ അങ്ങനൊക്കെവുമ്പളി കുട്ടികളൊക്കെ പോയാ പിന്നെ ഇമ്മ ഒറ്റക്കല്ലേ അങ്ങനെക്കെ പറ്റും
ആഹ്
ഇതിപ്പോ പറഞ്ഞാ അങ്ങന ഇല്ലല്ലോ എല്ലാർക്കും ഇല്ലോ നോക്കുമാണം
ആഹ് അതന്നെ
പിന്നെന്ന് കൊറച്ചു നേരം ഒന്ന് കെടന്നാ ഓരോരുത്തര മുഖം കാണണ്ടേ
ആഹ് അങ്ങനെക്കെ ണ്ടോ
ഉം
മ്മുക്ക് പിന്നെ ആഹ് പ്രശ്നം ഒന്നും ഇല്ല
ഏഹ്
ഹഹഹ
ചെലേ നേരത്തേള്ളു എപ്പഴൊന്നുമല്ല ഓൽക്ക് ഓരോ തോന്നലാണല്ലോ പ്രായമാവുമ്പോ ഓരോ തോന്നലല്ലേ
നല്ല പ്രായം ഉണ്ടോ
നല്ല പ്രായം പറഞ്ഞ എൻമ്പത്തിയേഴ് വയസ്സൊക്കെ ഉണ്ട്
ഉം
ങ്ങളെ മ്മാക്കൊക്കെ എത്രണ്ട്
അത്ര തന്നെ
ആഹ്
കൊഴപ്പൊന്നില്ല ആഹ് ഇന്നലെ പോയി പോന്നു
ഏഹ് വെറുത പോയതാ
ആഹ്
ഉം നിക്കലില്ലെ
പണിക്കാരൊണ്ടായേക്കണ്
ഉം ആ ആ അവ് ഇങ്ങളിപ്പൊ താമസിച്ചണീന്റെ അടുത്തുതനൃ
ആ അടുത്തന്നെ
ആം അതുകൊണ്ട് സുഖാണല്ലോ മറ്റെ ഇങ്ങനെ നൻക്കാനും അയിനും ഇതിനൊക്കെ പോവുമ്പ പിന്നെ മഴെ ആയതോണ്ട് കൊഴപ്പല്ലലേ
ആ നാ നനക്കണ പണിയിപ്പൊ നനക്കണ പണിയെല്ലാം കഴിഞ്ഞീണു ഉം
പിന്നെണ് ഓല് ഗൾഫിലാവുമ്പൊ ഞമ്മക്ക് പോകാം ഓല് നാട്ടിലാവുമ്പോ തീരും പോക്കും നടക്കൂലാ
ആ അതന്നെ ന്നാലും ഞാൻ പോവെണ്ട് ഇൻക്ക് വ്ടെ അടുത്തന്നെനേണ്
ഉം ഇൻക്കും തന്നെ അട്ത്താണ് പയിനഞ്ചിറ്റ് ദൂരൊള്ളു
ആഹ് അത്ര അത്രെ ഒന്നു അല്ല ഇൻക്
ആം
ഉം
ഇങ്ങനെ എന്നാലും പോക്കൊക്കെ കൊറവാട്ടൊ. മ ഒരു മാസൊക്കെ കൂടുമ്പളൊക്കെ പോകൊള്ളൂ അല്ലെങ്കി പിന്നെ താത്താര് വരണം
ആ അയ്ന് എൻക്ക് ഇവ്ടെ ആളുണ്ട്
ആ ഇന്നാലും അ അങ്ങനീയില്ലെ ആ ആരുഇല്ലായി റ്റല്ല എന്നാലും ഇന്റെ മാപ്പിള പറഞ്ഞയ്ക്കൂല ഞമ്മളാടെല്ലെങ്കി പിന്നെ ഓൽക്കൊരു രുതിയെകാണ്ലു
ആ ഔ
അപ്പങ്ങനെ പറഞ്ഞയ്ക്കൂലേ ഇപ്പത്തന്നെ പോണ്ടാ ഇപ്പതന്നെ ഇങ്ങള് പോയാ ഗതികേടാണെന്നു പറഞ്ഞൊണ്ടങ്ങനെ കുട്ടിയില്ലെങ്കിലെ ഒരു മാതിരിയാണ് അപ്പൊങ്ങനെ ഇപ്പത്തന്നെ പോവണ്ടാറിയും അങ്ങനെ പോകാൻനിക്കൂലാ പിന്നെ മറ്റോൽക്കും തന്നെ താത്താർക്കും തന്നെ സ്കൂള് മദ്രസും ലീവൊണ്ടാവുമ്പൊള്ളു ഓലും വരു റ്റാ അപ്പൊ ഇവ്ടെ ചെൽപൊവ്ടെ നാത്തൂൻ വരുമ്പൊമ്മറിം ഇപ്പ തന്നെ എന്തിനാ പോണെ അങ്ങനെയിങ്ങനെ പറ്റുമ്പൊ അങ്ങനെ പോവാനും പറ്റൂല
ആം
അപ്പ ചെൽപ്പം പോവുംജ്ജിജും ഇജ്ജ് തോന്നുമ്പണ്ട് പോവും. പൂതിയൊക്കെ ആവുമ്പോ ഉമ്മാനൊക്കെ കാണാ പൂതിയാവുമ്പൊ അങ്ങനെണ്ട് പോവും ഞാൻ
ആ
ഉം
വേറെന്താ ഷ്
ഉം ന്നായ്ക്കോട്ടെന്നാ ആ ശെരി